അലോ.
ആഹ് കേക്ന്നില്ലേ?
ആഹ് എന്താ തെരക്കിലായിര്ന്നോ?
അല്ലല്ല. ഇവടെണ്ട്. മക്കള പിന്നാലെ ഇങ്ങനെ ഓരോ പരിവാടി കൂടി.
ആഹ് ഫുഡ്ഡയ്ച്ചോ?
ഇല്ലേയ്. മക്കൾ കഴിച്ചൊണ്ടിരിക്ക്ണ്ട്. ഇന്ന് മോൾക്ക് പിന്നെ. നൂഡിൽസ് മതിയർഞ്ഞു ഞാൻ നൂഡിൽസ് പതിനഞ്ച്. ദിവസത്തിൽ ഒരിക്കൊ ഒരു ദിവസം. അപ്പൊ ഇപ്പൊ മഴ ക്കി കാലായിട്ട് ഓൾക്ക് കൊട്ത്തിട്ട്. അപ്പൊ ങ്ങനെ ഇന്ന് ഇമ്മച്ചി വ ഇണ്ടാക്കി തരാന്നോഴ്ച്ച്ണ്ട്. പ്പ അങ്ങനെ.
ണ്ടാക്കി കൊടുത്തു.
ണ്ടായി കൊട്ത്തു.
അയ് ശരി. എന്താ ങ്ങക്കെന്താ കൈക്കാന്.
ഞാനിഞ്ഞി ഫ്രൂട്സെന്തെങ്കിലും ക്കെ ചട്
ആഹ് അപ്പൊ
ചോറ്ണ്ട്. ഇനിക്ക് രാത്രി പൊതുവെ ഞാനൺ കൊറക്കലാണ്.
ആഹ് ശരി. ഏഹ് മോനു മോനെന്താ കൊടു
മോനിഞ്ഞി ഞാന് പഴോ നട്സൊക്കെ കൂടെട്ടിട്ട് ന്നെ ന നട്സും കൂടെ ഇട്ടിട്ട് വേവിക്കും. ങ്ങാട്ടൊന്ന് ങ്ങട്ട് മിക്സിൽ ക്രേഷ് ചെയ്തിട്ട് അതങ്ങനെ കൊടുക്ക. അപ്പൊ കൊറച്ച് ഹെവി ആയിട്ട് കടന്നോളും
ആഹ് ആയ് ശരി. ആഹ് ആഹ് ആഹ് പാലുകുടി നിർത്തിയോ?
ആഹ്. അത് ഓന് ഒരു വയസിന്റെ മുന്ന നിർത്തി.
അന്തെയ്
ഓനായിട്ട് നിർത്തിയതാണ്. എയ് പിന്നെ ഞാന് തൊണ്ണൂറ് കഴിഞ്ഞേര തന്നെ ഓന് പിന്നെ വല്ലാണ്ട് പാലുടിക്കൂല
ഓ
എന്നട്ട് പിന്നെ അപ്പൊ ഇതേപോലെ ഒറ ഒറ ഓനൊരു ഒറങ്ണത് വരെ നമ്മള് കൊടുത്താ കുടിക്കൂല ഒറക്കത്തില്ട്ത്ത്ങ്ങാണ്ട് കൊടുത്തയിഞ്ഞാ കുടിയ്ക്കും. ന്നിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇതാക്കിറ്റാ നടന്നീന്നത് പിന്നെ ഞാനൊരു നാല് അഞ്ച് മാസം ആയപ്പോക്കിനന്നെ ഫുഡ് കൊടുക്കാൻ തൊടങ്ങി അല്ലാണ്ട് കുട്ടിയനച്ചാ ന്ന്ങ്ങനെ കരീം ചിയ്യും അപ്പന്താ ചിയ്യാന്ന്ല്ലത് അറില്ലല്ലോ അപ്പൊ പിന്നങ്ങനെ ഫുഡ് കൊട്ക്കാൻ തൊടങ്ങി പിന്നെ അപ്പ പിന്നെ ആൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞ ആള് ആവശ്യതിന്ള്ള വെയ് റ്റ്ണ്ടല്ലോ പിന്നെന്തിനാ ടെൻ
ഉം ആ അയ് ശരി നമ്മക്ക് പാല് കുടി ക്കില്ലറീമ്പ പ്രത്യേകിച്ചുംആ രണ്ടു വയസ്സ് വരെള്ള കുട്ട്യേൾക്ക് മൊലപ്പാല് മാത്രം ആ ഒര് താണല്ലോ
അപ്പ പിന്നെ വയങ്കര ടെൻഷനെയ്ന്നു. പിന്നോന്ക് പിന്ന ങ്ങനെ ഈ ഒരു വയസ് വരക്ക ങ്ങനെ രാത്രിയൊക്കെ ഒറക്കത്തില് ഇടു ട്ത്തൊക്ക ക്കൊട്ത്തങ്ങനെകനെ അഡ്ജസ്റ്റീത് പോയിട്ടോ പിന്നൊരു വയസിന്റെ കൊറ ച്ച് മുന്നേ ആ ഒരു ഒരു മാസക്ക മുന്നേ എന്തായി ആൾക്ക് ന്യൂമോണിയ വന്ന് അപ്പൊ ആൾക്ക് പിന്നെ ഇത് കുടിയ്ക്കാൻ കഴിയാണ്ടായി സ് ങ്ങനെ ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാവല്ലോ ആ സമയത്ത് അപ്പൊ പി ആ അങ്ങനെയാണ് നിർത്തത്
ഓ അയ് ശരി പാവലെ
മ്മ്
അങ്ങനെയാകുമ്പോ മ്മക്ക് മക്കളോട് മക്ക് ഒരുഒര്താണല്ലോ മക്ക്
ആഹ എനിക്ക് ആ കുിക്കറ്റാത്ത പക്കള നല്ലക്ക് എന്നച്ച മോളാണെങ്കി അത്യാവശ്യം നല്ല ഡുണ്ടു എര്ന്ന്. മോനാണെങ്കില് പ ശെ ഞാന് മൊലപ്പാലിന്റെ കൊറവ് ഞാനോന റിയിക്കലില്ലട്ടോ ഞാന് ഇപ്പൊ നമ്മള് വെക്കണ ഫുഡ് മാത്രന്നല്ല ഓൻക്കായിട്ടൊക്കെ സ്പെഷ്യല ആ എ ഞ്ഞിപ്പ ചോറാണെങ്കിലുംച്ചല് ക്യാരറ്റും കെഴങ്ങും ഒക്കെട്ട് വേവിച്ച് സപ്പറേറ്റ് ചെറിയരിയൊക്കെട്ട് വേവിച്ച് സപ്പറേറ്റ് ആയിട്ട് വെച്ചോടുക്കും ഇനി കുറുക്ക്യേളാണെങ്കി റാഗി കൊട്ക്ക്ണ്ണ്ട് അമൃതം പൊടി കൊടുക്കുന്നുണ്ട് നട്ട്സ് സേള് കൊടുക്ക്ന്ന്ണ്ട് എല്ലാതും കൊടുക്കുന്നു പക്ഷെ ഞ്ഞി എത്ര നമ്മൾ
ക്ക ഒരു ആ് അമ്മള അത്രേം എഫേർട്ട് ഇട്ക്ക്ണ്ണ്ട് ങ്ങള്
ആഹ് അത്രീണ്ടാക്കി കൊടുക്കും ഞാൻ ഇന്ക്ക് ഭയങ്കര കുട്ട്യേളെ ഫുഡിന്റെ കാര്യത്തില് ഞാൻ ന്നച്ച നമ്മള് കൊടുത്ത് കൊടുത്താ കഴിക്കണത് വരെ അതുപോലെ പയര് റാഗിയാണ് ച്ചെലും മുളപ്പിച്ചിട്ട് പിന്നെ പൊടിച്ചിട്ട് അങ്ങനെ കൊട്ക്കും. പിന്നെ ചെറുപയർ മൊളപ്പിച്ച് വേവിച്ചി ന്ന്ടുകും, എല്ലാതുടുക്കും ന്ന്ട്ടെല്ലാ രും പറി ഞാൻ ചിൽസില് റീലുട്ണ്ട്. കുട്ട്യാളെ ഫുഡിന്റെ വീഡിയോസൊ
അഹ് ശരി, ആഹ്
ഇക്ക ചോയ്ക്കും നീ ഇന് ണ്ടാക്ക്‌ണതൊക്കെ, കുട്ടിക്കൊട്ക്കലാണോ ഇയ്യ് തിന്നലാണോയ്ക്കും.
ആഹ് എന്താ പറയാ, ക്ഷെ മക്കളെ കാര്യത്തിലമ്മക്ക്‌ മക്കള് ഇനിയഹ് കഴിച്ചോ കഴിച്ചിലേന്നല്ലേലും കൂടുതലമ്മള് കൊടുക്കുമ്പോതന്നെ, മ്മക്കൊരു സാറ്റിസ്ഫാക്ഷനാ.
ഹാ, പിന്നെ ഒരു ദിവസം കൊടുത്ത തന്നെ ഞാൻ പി സം റിപ്പീറ്റെയ്യൂല അങ്ങനെ മാറി മാറി കൊടുത്തോണ്ടിരിക്കും.
ആഹ് ശരി
വീട്ടിനുള്ളില്എല്ലാരും ചോയിക്കും ഇതെന്താങ്ങനെ, അന്റെ മൊഖം കഴിക്കൊ മക്കള് കയിക്കൊ? ഞാമ്പഞ്ഞു കഴിക്കും പക്ഷെ! ന് വെർപ്പിക്കൂല. തൊര് കുറ് റായിക്കുർക്കാണെങ്കി, പിറ്റേത്തേസം ആ റായികുർക്കെ ന്നെ, ഇതെന്നെ ഞാൻ പറയാ എങ്ങനെ ഞാ പറഞ്ഞു, ങ്ങക്കീ മൂന്നാല് ദിവസം അടുപ്പിച്ച് ഈ സാമ്പാറും ചോ സാമ്പാദൊക്കൊയ്ച്ചെന്നാ ങ്ങള് കൈക്കോ ഞാന് അയ് ജൊന്ന് പൊയ്ക്കാ. അയ്നൊക്കെ മല്ലിക്കെട്ടണ്ടേറിം ന്നോട്
ആഹ, അല്ല റിസ്ക് ചെലോ അധിക ആളുകളും റിസ്ക്ക്‌ട്ക്കാ അങ്ങനെ ഉള്ളൊല്ണ്ടാവൂല. ചെലോല്ണ്ടാവും അങ്ങനെ ക്ഷെ ഈ വർ ആഹ്, പറഞ്ഞ പോലെന്നെ ഇങ്ങനെ ഒരുസം ഇപ്പ എന്തേലും അമ്മു കൊടുത്താതന്നെ പിറ്റേന്നകഴിക്കൻ
നമ്മളെ കൊണ്ട് കയ്യില്ലല്ലോ പിന്നെ മക്കളെ കൊണ്ടെങ്ങനെ കയ്യ്ണറിയ ഇപ്പൊ ഞാൻ ഇന്നലെ -
ണത്തോടുള്ള ഇഷ്ടം, ഫസ്റ്റ്ലേസം നല്ലോ കഴിച്ചിട്ട് ണ്ടെങ്കി പിന്നെ, മ്മള് കൊടുത്ത്കൊടുത്താണ്ട് വെറു ചോക്കു ആ സാധനം.
ഞാ സ്വീറ്റ് പൊട്ടാറ്റോ, ഞാൻ മിഞ്ഞാന്ന് ട്രൈയെയ്തത് സ്വീറ്റ്പൊട്ടാറ്റോ. ഡേറ്റ്സും ക്യാഷും ട്ട്ട്ടെയ്നു വേവിച്ചിട്ട്.
ഉം ഉം
അങ്ങനെ ട്രൈയെയ്തോക്കി. അപ്പൊ കൊച്ച് പാലോയ്ച്ചിട്ട് പിന്നങ്ങനെ കുറ്ക്കാക്കി എങ്ങനെ, ജസ്റ്റൊന്ന് ക്രഷെയ്തിട്ട് അങ്ങനെ താക്കി കൊടുത്തു. അപ്പോ ആൾക്കിഷ്ട്ടായി. ഒരു ഷേക്ക് പോലെ കൊറച്ച് തിക്കായിട്ട് അങ്ങനെ കൊടുത്തു പിന്ന ഇന്ന് ഞാൻ കൊടുത്തത് അയ്ക്ക് സ്വീറ്റ്പൊട്ടാറ്റൊ, അതുപോലെ ഹൈക്ക്- ഹെ ബദാമാണടീത്തത്.
ആഹ് അമ്മക്ക് നല്ലതുആണ് ഹെൽത്തിയാണ് നല്ല നല്ലതല്ലേ!
മക്കാനിട്ടു, അപ്പൊ പിന്നെ ഒരു ഏലക്കായിട്ടു, അയ്ന്റെ ഫ്ലേവർ ഒന്നും മാ
ആഹ് അഹ് ശെരി, ഈ സ്വീറ്റ് പൊട്ടാറ്റൊക്കെ കഴി ക്കുന്നന്നെ അങ്ങനെയ്ള്ള ഇൻക്കത്ഭുതാവ. കാരണം ഞാനൊന്നഹ് അങ്ങനെ വായിലേ വെക്കലില്ല.
ആഹ്, ഞാൻ മോന് കൊടുക്കൂട്ടോ!
ഉം ക്ഷെ അമ്മളങ്ങനെ അത്ക്കൊ അതൊക്കെ കൊടുക്കണമ്മള് മ കക്ക് അമ്മളഹ് എങ്ങനെ? അഹ്
കൊടുക്കുമ്പതേ പോലെ ആ നേന്ത്രപ്പഴത്തിന്റെ ൻസിലീ നേത്രപഴത്തിന്റെ കൂടെ മുട്ടന്റെ മഞ്ഞണ്ടല്ലോ! മ്മള് പുഴുങ്ങിട്ട് അതുംകൂടി ചേർത്തൊട്ക്ക്‌ണ് നല്ലതാ! മോൾ ക്കൊക്കെ നല്ല റ്റാട്ടുണ്ടായിരുന്ന്ട്ടോ, മോളൊക്കെ ഏ അത്യാവശ്യം വെയ്റ്റും കാര്യങ്ങളൊക്കെ ണ്ടായിരുന്നു. വെയ്റ്റെയ്ച്ചഴിഞ്ഞാല്- ഏൽക്കാത്ത, ശരീരത്തിലേൽക്കാത്ത ശരിരാ തോന്ന്ണ്ട്.
ആഹ്
പിന്നെ മക്കണ്ടല്ലോ എന്ത് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാലും റ്റ് വെക്കാണ് പെട്ടന്ന് പെട്ടന്ന് പെട്ടെന്ന് ഓന്റെ ന്ന്ന്ന്ണ്ടാള്. വെയ്റ്റ് പക്ഷെ ള്ളത് ക്ഷെ ന്റെ കസിന്റെ മോള്- പത്ത് കിലോള്ളൂ, പക്ഷെ ഓളെ കാണ നല്ല ചബ്ബിയാണ്. ഹൈറ്റ്ല്ല ഇട്ക്കുമ്പൊര് - പാഴ്പ്പെന്നെ പാവക്കുഴുനെ ഇതുപോലെ ഇവന്ട്ത്ത് കഴിഞ്ഞാ നല്ല വെയിറ്റ്ണ്ട്.
ഇല്ല ആഹ് ക്ഷെ എല്ല്ന് ബലണ്ടാവും ചെല കുട്ടി ജ് അതെതെ അങ്ങനെ എന്താ പറയാ ഞാ ന്ന് തൊനേം ഫുഡ് ഇണ്ടാക്കി വെച്ചില്ലാന് രാത്രി ഉച്ചക്കിണ്ടാക്കിയക്കെ കഴിഞ്ഞിട്ടുണ്ട്
ആഹ രാത്രി ക്കിനി പുറത്ത്ന്ന് വാങ്ങിക്കോ
രാത്രി ചപ്പാത്തി ഹാഫ് കുക്കറ് വാങ്ങ ബീഫ് കറിയുണ്ട് അപ്പോ ആഹ മക്കൾക്ക് കൊറച്ച് മാഗ്ഗിറൈസ് ഉണ്ടായിന് ഉച്ചക്കത്തെ അത് കൊടുത്തു ഇനിയിപ്പം അവര് അവർക്ക് ചപ്പാത്തി വലിയ ഇഷ്ടല്ല മോനൊന്നും തീരെ ഇഷ്ടല്ല ചപ്പാത്തി അത് പിന്നെ നല്ല കറിയുണ്ടെങ്കിലും അവര് കഴിക്കൂല
ആ ആഹ്
അങ്ങനെ പിന്നെ മക്രൂ അങ്ങനത്തെ പാസ്ത അങ്ങനത്തൊക്കെ ഉണ്ട് പക്ഷേ എനക്ക് ഇണ്ടാക്ക അങ്ങനൊ ഒരു മൂഡില്ല
നിനക്ക് നെയ്ചോറുവെച്ചൂടെ പെട്ടെന്ന് കുക്കറിൽ ഞാനൻക്ക ഗീ ജിച്ചിട്ട് പട്ടേൽതു മാത ആ ഉള്ളീതൊന്നും ഇടൂലേ ഞാൻ നയിച്ചോറില്
ആ അപ്പൊ അല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയ നല്ല അത്യാവശ്യം അത്യാവ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയ പക്ഷെ നല്ലര നമുക്ക് ബീഫും നെയ്ച്ചോറും നല്ല കോമ്പിനേഷൻ
നല്ല കോമ്പിനേഷ ആ അവ ഒരു കുക്കറിലാെങ്കിൽ അ നെയ്‌ച്ചോറ് ഒന്ന് കൂടെ സോഫ്റ്റ്
ആ ഒന്നുംകുടെ സോഫ്റ്റ് ആകും പി
പിന്നെ നമ്മള് റൈസിന്റെ ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യും
ആഹ് പക്ഷെ ആ നല്ല രസുണ്ടായിനി അപ്പൊ അത് കഴിച്ച ക ഇനി അപ്പ ഞാൻ ഇക്കാനോട് വിളിച്ചച്ച് ഇനി ഇം ഫുഡ് നെയ്ച്ചോറ് ഉണ്ടാക്കണോ ചോദിച്ചപ്പോൾ വരു വേണ്ട ഇനിയിപ്പോ ഒന്ന് ഈ കു ചെയ്യണ്ട കുറച്ച് ദിവസമായിട്ട് കൊ കുറച്ച് വിരുന്നാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഭയങ്കരയിട്ട്
എനിക്ക അതനെയായിരുന്നു ഇപ്പൊ മദ്ര പൂട്ടിട്ടായിട്ടേ ഇപ്പ ഇന്നലെ മുത്ത എന്റെ മോനുണ്ടായിരുന്നു മിനിഞാന്ന്കാക്കൂൻ പിന്നെ അമ്മായിയും മൂന്ന് മക്കളും എളയമയും മക്കളും പിന്നെ നാത്തുന്റെ ഒരു മോളും മൂത്തച്ഛന്റെറെ ഒരു മോളും ഉണ്ടായിരുന്നു
അതെല്ലെ നമുക്ക് എന്താ പറയാ വരുന്ന ഇഷ്ടാണ് പക്ഷെ നമുക്ക് ഒരു ടെൻഷനാണ് ആഹ് നമുക്കൊരു ടെൻഷനാ
ആ അന്ന്ച്ച ഇതേപോലെ ഞാൻ സമാധാനത്തിലിരിക്കന്ന് ഇവിടെ പള്ളി നേർച്ചയായിരുന്നു അപ്പൊ ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങ സമാധാനത്തി ഇരിക്കിന്ന് രാവിലെ ഒന്ന് ഉണ്ടാക്കി കിട്ടായിരുന്നില്ല അപ്പൊ ഉണ്ട് അമ്മായി വിളിച്ചിട്ട റഞ്ഞു രാത്രിക്കതിന് ഞങ്ങളൊക്കെ വര്ണ്ട്ട്ടോ പറഞ്ഞു
ഉം ഉം ഉം
അപ്പൊ പിന്നെ വേഗം ചിക്കൻ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടന്നട്ട ഈ മോനേം കൊണ്ടല്ലേ ചെറിയ മക്ക
ആഹഅങ്ങോണ്ടാകുമ്പ ഭയങ്കര ബുദ്ധിമുട്ടാ അക്ക് നമുക്ക് ഭയങ്കര സ്ട്രെസ് ആകും നമ്മള് എന്നുവെച്ചാ നമ്മൾ വരുന്നതിനുള്ള ബുദ്ധിമുട്ട് അമ്മക്ക് നമുക്ക് ചെലസമയത്ത് ജോലികളിങ്ങനെ ആലോയ്ക്കുമ്പോ തന്നെ സ്ട്രെസ്ഡാ ഒരു ടെൻഷനല്ലേ
ആ ഇപ്പൊ കുറച്ച ദിവസയിട്ട് അടുപ്പിച്ചാണ്
ആഹാ ഞാനും അതെ എന്താ പറയാ ഇക്കാന്റെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ടും ഫ്രണ്ടിന്റെ വൈഫും മൂന്ന് കുട്ടിയളും ഓരമ്മ പെങ്ങൾ അളിയന് രണ്ട് കുട്ടികള്
ഔ
അമ്മോന് അമ്മായി ഒരു മോന് അത് ഇവിടന്നല്ല ഓല് തമിഴ്നാട്ടാരാ
ആഹ്
ന്റെ റബ്ബേ എനിക്കറിയില ഞാൻ എന്താ എന്തൊക്കോ ആയിക്ക ഞാന്
ആഹ് ഈ ഫുഡ് ണ്ടാക്കലും, ക്ലീനിങ്ങും ഒക്കെ കൂടെ ങ്ങെട്ടാവ്മ്പ ഴേക്ക് ഞാൻ വൈകിട്ടത്തെ ഫുഡ് ണ്ടാക്കാൻ ഭയങ്കര ഇഷ് ഞാനെ എത്രയും ണ്ടാക്കും. പക്ഷെ ഇൻക്ക് ക്ലീനിങ് ഇഷ്ടല്ലാത്ത പരിപാടിയാട്ടൊ. ഇൻക്ക് ഇ പാത്രം കഴ്‌കാന്ന് തലവേ തലവേദ കറങ്ങും.
ഇത്പ്പൊ പൊ എത്രങ്ങാനും ക്ലാസും തും. അപ്പൊ എന്താ പറയാ പിന്നെ അതുവല്ല ഇവര്ന്ന് പറയുമ്പം ഏഹ് അമുക്ക് ങ്ങനെ ക്ലീനായിട്ട് നിക്ക്ണല്ലെ ഇഷ്ടം. ഇവര് ആകെ ഇൻക്യാന്നാല് ഒരു വെള്ളം പോലും ഉറ്റാം പറ്റൂല.
ൻക്കും അങ്ങൻതന്നെ. എനിക്ക് ടേബ്ൾന്റെ മൊ പിന്നെ ചോട്ട്ന്ന് ചെയറ് നീങ്ങാം പറ്റൂലാ.
ആഹ് ഇൻക്കും അങ്ങനെന്നെ. ഓസ് ഞമ്മളെ പ്രശ്നാണ്. ഓസിഡിന്റെ പ്രശ്നാണ്. ആ വെര്നൊ അപ്പൊ ഇൻ ഇക്ക് എല്ലാരും പറയണെന്നെച്ചാല് ഞാമ് എന്താ പറയാ അമ്മ ക്ക് ങ്ങനെ അമ്മള് അമ്മളെ മക്കള് അങ്ങനെ ജീവിച്ച് ശീലായി. റ്റ്. പെട്ടന്ന്ങ്ങനെ കൊറേ വി വിസ്റ്റ് അങ്ങനെ വരുമ്പളെ അമക്ക് ഏ ക്സെപ്റ്റെയ്യാ പുതി ഞാ ഇക്കനോട് ദേശ്യം കാൺച്ച് ങ്ങനെ നിന്ന് കാരണം വെര് ത്തെര് വൈന്നേരം പോവൂന്ന് വിചാരിച്ച് രാത്രി പോണില്ല വ്ടെ വെടെ വെര് കെടക്കാ. വെര് ഞങ്ങളെ റൂമില് പോയി കെടന്ന്ട്ട് ണ്ട്. ഞന് ഈ അട്ക്കളേല് കുത്തി ര്ന്ന്ന്റെ പട്ച്ചോനേ ഇൻച്ച് കണ്ണ്ന്ന് വള്ളം വെരാ.
ഇൻക്കി ഇൻക്ക് അതെന്നേണ്ത്. പിന്നെത്തെ അപ്പൊ ഞങ്ങ വ്ടെ ങ്ങെന്നെ. ഞങ്ങളെ റൂമില് മാത്രേ ഏ സി യൊള്ളു.
ആഹ് ഞങ്ങളെ റൂമിലെന്നെ ഏ സി യൊള്ളു. വെര് ഏ സീല് ഇ അപ്പ പിന്നെ ആ വ്ടെ
ഞങ്ങളെ റൂമില് ഞാ രാത്രി ഒന്ന് സ്വസ്ത്തായിട്ട് ഇൻക്യാണിച്ചങ്കിലൊ പിന്നെ ങ്ങനെ ഡ്രസ് ക്കെട്ട് കെടക്കാന്നൊക്കെ ഭയങ്കര തണ്. ഞാ വേഗം ന്തെയ്യും ലൂസ് ള്ളൊര് ടിഷേർട്ട്
ആഹ്. ഇൻക്കും ആനന്നെ. പാന്റ് ഒന്നും ഇട്ടൂടാ. ഇത് വെര് വരുമ്പൊ പാന്റു ഇടണം. ഇ
ല്ലെ. അപ്പ അങ്ങനെ ന്നട്ടേ ഇതേപോൽ തന്നെ. ഒക്കെ ങ്ങട അ വ്ടെ കേർ കെടന്നൊ കട്ടിൽമെ കെടക്കാൻ സ്ഥലല്ലാഞ്ഞിട്ട്
ല്ലാത്തിന്റിം കംഫർട്ടർ കൊട്ന്ന്ട്ട് നെരത്തിന് വിരിച്ചിറ്റ് എല്ലാരും ഒര് റൂമിലും. മോനൊന്നും ശെരിക്കു ഒർങ്ങിട്ടനല്ല.
അതെ ഞാന് ഞാൻ മറ്റേ റൂമ് ലാ കെടന്നെ. എന്നിട്ട് ഞാനവ്ടെ മറ്റേ റൂമില് പോയി കെടന്നപ്പൊ ഓര് വെന്നാണ്ട് ഇന്നെ വിൾച്ചാ ണ്ടർഞ്ഞ് പാപ്പാവെ കഷ്ടം ഭയങ്കര കഷ്ടമാർക്ക് ഇ ൻക്കണെങ്കി ചിറിവെരാ. ഇത് ഇന്നൊന്ന് വിട്ട്ണെങ്കി ഇൻക്ക് കെടക്കേനി. ങ്ങനെ വെര് തമിഴല്ലെ പറയിണത്.
ആഹ്
സ്തഭത്തില് കാണാനുംതൊക്കെ അവ നല്ല അമ്മള് നീറ്റായിട്ട്ള്ള ആള്കളെന്നേണ്. പക്ഷെ ഇൻക്ക് എന്നാറിയില ഇൻക്ക് തമി അവര് കൾച്ചറാണ്. പക്ഷെ ഇൻക്ക് തമിഴ് പറയുമ്പൊക്കെ ന്നെ ഇൻക്ക് എന്തോ പോലെ.
ന്നാ ഓക്കെട്ടൊ വിളിക്യാ ട്ടൊ.
ആഹ്. ശരി